ആ ക്കുന്ന്‌ണ്ട് ആഹ ഇപ്പൊ കേൾക്കണ്ട്. ഉം ന്താണ്?
ഭക്ഷണക്കെയ്ച്ചൊ?
ഓ ഭക്ഷണം കഴിച്ച് ഇങ്ങളോ?
ഞങ്ങളും കഴിച്ചു ഞപ്പോ ഭക്ഷണം കഴിച്ചിട്ടാണ് അന യാത്രയ്ക്ക് പോവാനിചാരിച്ച് നിക്കാ.
ആഹ് ശെരി എവിട്ക്ക പോണ്
ഇവിടെ അടുത്തക്കെന്നെ വെറതൊരു ഔട്ടിങ്ങ് പുറത്ത് വെറുതെങ്ങനെ വീട്ടിലിരിക്കുമ്പോ അങ്ങനെ പുറത്ത് പോണം നമുക്കൊരു
അല്ലല്ലേ
അതെ ദൂരത്ത്ക്കൊന്നല്ല ഇവട അട്ത്ക്കന്നേണ്
ആഹ് ആഹ് ഇങ്ങളെങ്ങനെട്ടു പിന്നെങ്ങനെ ടൂറക്കായിട്ട് ഓ
പിന്നൊരു
ഉം പൊർത്തോയി ഭക്ഷണം കഴിക്കാനാ അങ്ങൻത്തേനൊക്കെ പോവാ
അല്ല അവിടെങ്ങനെ വെർതെ കറങ്ങ അയിന്റെ ഇടേല്ഞ് ഇപ്പം വൈകുന്നേരൊക്കായ ഒരു ചായകുടിക്കും അങ്ങനെയൊക്കെ
ഒരു രസാണല്ലോ അതൊക്കെല്ലെ നല്ലരു യാത്ര ര സാണ് വണ്ടീലിങ്ങനെ പോവാ എവിടെഇറങ്ങിട്ടില്ലെങ്കിൽ വേണ്ടില്ല വണ്ടീലിങ്ങനെ പോവാണെങ്കിതന്നെ
ആഹ് ഇൻക്ക് ഇഷ്
ഇൻക്കിഷ്ടാ രാത്രി കാലങ്ങളിലൊക്കെ ഇങ്ങനെ
ആഹ് അതന്നെ പറയാൻവരേനി രാത്രി രാത്രി ആ ലൈറ്റും ഓരോകടയും ഏ നമ്മള് സ്ത്രീകളാകുമ്പോ പ്രത്യേകഇന്റ്റസ്റ്റ്
പിന്നെയോ
ഒരോ കാഴ്ച്ചിം കണ്ട് പോവാൻ നല്ലരസാ
മ്മ് എനിക്ക് ഞാനിങ്ങനെ വിച്ചാരിക്കും ഞ്പ്പ ഞാൻ വണ്ടീലിങ്ങനെ പോയി ഇൻക്കെവിടെ എറങ്ങിയില്ലെങ്കിലും ഇൻക് കൊഴപ്പല്ല ഇൻക്ങ്ങനെ ഇങ്ങനെ പോയി ഇങ്ങനെ പോണം നല്ലസ്റ്റ
ആഹ് നിങ്ങൾ ലോങ്ങായിട്ട് എവിട്ക്കേം പോവേണ്ടോ
അങ്ങനെ പോവാറൊന്നുല്ല പിന്നെ ലോങ്ങായിട്ട് പോവാണെങ്കി നമ്മള് ഫാമിലിആയിട്ട് പോവാ ഫാമിലിആയിട്ടിന്നല്ലത് അങ്ങനെ അമ്മളെ ഇങ്ങളെ ങ്ങളെ നമ്മളെ ആങ്ങളമാര് നാത്തൂമാര് കുട്ട്യേൾ ഞങ്ങൾ അങ്ങനെ അങ്ങനെ കൂടീട്ട് വണ്ടിട്ത്ത് ട്രിപ്പ് പോവലെല്ലെ തനിയ അങ്ങനെ ഇതരെ അങ്ങനെ പോയില്ല
അല്ലാരും കൂടിലെ അതൊരു രസാ
ഉം അങ്ങനെ എല്ലാരുംകൂടി കൂടി
ആഹ് എല്ലാരുംകൂടി പോണരസാ
അങ്ങനെ ഞങ്ങള് ഊട്ടിക്ക് അങ്ങനെയൊക്കെങ്ങനെ പോകാറുണ്ടായിരുന്നു. മലമ്പുഴ അങ്ങൻതൊക്കെ സ്ഥലത്ത് ഇൻക്കും പിന്നെ അങ്ങനെയൊന്നുല്ല എവിടുക്കാന്ന് പ്രത്യേക ഇഷ്ടൊന്നുല്ല മക്കളൊക്കായിട്ട് ഇങ്ങനെണ്ട് യാത്രങ്ങനെ പോണ ഇഷ്ടാ എവിട്ക്കായാലും പ്രശ്നല്ല ഇനിപ്പോ ഇവിട അട് ബീച്ചിക്കായാലോ
ആഹ് നമുക്കൊന്ന് പൊർത്ത് പോയാമതിലേ
ആഹ് നമ്മളിങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ ജോലി ഒന്നും ഇല്ലാത്തര് ഒക്കെ വീട്ടിന്റെ ഉള്ളിലിങ്ങനെ കുടിര്കല്ലെ അപ്പൊ എടക്ക് ഇങ്ങനെ ഇങ്ങളങ്ങനെ എന്തേലും സൈഡ് ബിസിനസ് അങ്ങനെ എന്തെലൊക്കെണ്ടോ
ഇല്ല ഇല്ല ഒന്നുല്ല വെറുതെ ഇരിക്കന്നെ
ആഹ് അപ്പമ്മക്കൂ
എടയില് ഒര് ഔട്ടിങ്ങ് എവ്ട് ക്കൂല്ല ഇവടെ തൊട്ടടുത്ത് നിക്കന അങ്ങാടികൊന്ന് പോയി വോര ദൂരെ ദൂരെ യാ ത്ര ആ ദൂരെക്കുള്ള ട്രിപ്പ് ഒക്കെ കുറവാ എപ്പെങ്കിലൊക്കെ പോവുള്ളൂ
ആഹ്
ഇപ്പന്നെ ഞാവടെഅട്ത്ത് ഇപ്പ വയന നാട്ടിലെ എല്ലാരുംകൂടി ഇങ്ങള് പറഞ്ഞമാരി എല്ലാരുംകൂടി കുടുംബ ത്ത്ള്ള എല്ലാരുംകൂടി ഒന്ന് പോയിപോന്നു
ആഹ് ഭയങ്കരസാ ഞങ്ങളന്ന് ഫുഡൊക്കെണ്ടാക്കി ഞങ്ങളന്നെണ്ടാക്കി വണ്ടീല് ട്ട്കാണ്ട് രാത്രിപോയി
ആഹ് ഞങ്ങള് ഒരു നേരത്തെക്കല്ലെ അപ്പ അങ്ങനെ കിട്ടൂള്ളു.
പിന്നെ പോവാണ്ടിന്- ഒരു നേരത്തേക്ക അങ്ങനെ- കിട്ടുവുള്ളു. തിരിച്ചു വരുമ്പ ഞമ്മൾ ഹോട്ടലികേറി കയിക്കും.
ആഹാ...
ഞാനിപ്പ ഇവടടുത്ത് ഈ ഈ വെക്കേഷനില്- പിന്നെ ഒരു സിയാറത്ത് പോയി, അല്ല ഒരു യാത്ര പോയി. എന്റെ വീട്ടിന്ന് ഒരു മൂന്ന് ഈസത്തെ, എന്റെ ജീവിതത്തിൽ ആദ്യായിട്ട അങ്ങനെയൊരു യാത്ര. മൂന്നീസത്തെ യാത്ര ഉം...
അയക്കെരസ-
അതെ ആഹ തമാ- കയെം ഞാന്, ഹസ്ബൻഡ് വന്നീല്ല. മക്കളും ഞാന് ഞാനട്ട് മോനെ കെടത്താൻ വേണ്ടിട്ട്- ത്തി മോൻ അയിന്- ഈ ടൂറിസ്റ്റ് ബസ്സാമ്പോ അതിന്റെ സെൻട്രിലിങ്ങനെ ഒരു ഒഴിവുണ്ടാവല്ലോ?
ആഹ്.
അവിടെ വല്യ മോനു ഒറങ്ങു ഓല്- ഓല് ഒറക്കോക്കെ നല്ല സൂപ്പറായിട്ട് ഒറങ്ങി.
അങ്ങനെ കെടക്കലാമ്പ ആഹ്...
ആഹ് ഓര് കുട്ട്യാളല്ലേ കുട്ടികളാമ്പം അങ്ങനെയൊക്കെ കെടക്കുവല്ലോ.
ആഹ് കുട്ടികൾക്ക് അങ്ങനൊന്ന്- ഒറക്ക് ഞങ്ങക്ക് പിന്നെ അങ്ങനെ ഒറക്കോന്നു വരൂല്ല അങ്ങനേണ്ട്. അങ്ങനത്തോടത്തൂന്നൊന്നും- അങ്ങനെ സീറ്റ്.
ചെറ്തിനെ പിന്നെ ഞങ്ങൾ എൻ്റെ മുന്നില് ഫ്രണ്ടില് കൊറച്ച് സ്ഥലം ഇണ്ടാവൂല്ലോ നല്ല- സ്ഥലം ഇണ്ടാവല്ലോ അവിടെ ഞാൻ- ബെഡ്ഷീറ്റോക്കെ വിരിച്ച് ഓൻ ചെറുതായതൊണ്ട് ഓനുള്ള- സ്പേസടൊണ്ട് ഓന് നല്ല സുഖത്ത് കെടക്കാനൊള്ള.
അയ് ശരി അങ്ങനാവുമ്പൊ ഓലെ ഉം ശീലകേടൊന്നും ഉണ്ടാവൂല്ല.
ഇല്ല ഇല്ല ഓൽക്ക് ഇഷ്ടത്തിന്- പിന്നെ ഒറക്കും റെഡിയായതന്നെ- ഓല് പ്രശ് ബുദ്ധിമുട്ടുണ്ടാക്കൂലല്ലോ?
ഉണ്ടാക്കൂല അയ്ശരിയാ... !
ഉം ഞങ്ങള മൂന്നീസ- ഓല് ഇപ്പ എന്തൊക്കട്ട് പോയി- വന്നേന് ശേഷം യാത്രക്കേഷം ഓ- കൊയ്പ്പൊന്നൂല്ല നമ്മള് ഒറക്ക തീരാഞ്ഞിട്ടിള്ള ബുദ്ധിമുട്ടിണ്ടായേനി-
ആഹാ... പിന്ന..
പിന്നെന്താ? പിന്നെ ആഹ് ചെന്നൈ, മധുരെക്കെ പോയി ഞങ്ങള്. തമിഴ്നാടിന്റെ ഏകദേശം ജില്ലകളൊക്കെ കറങ്ങി.
ആഹ് രസാ എനിക്കിഷ്ട അങ്ങനെക്കെ.
രണ്ട് ദിവസം ഫുള്ള് യാത്ര.
ഉം ബസ്സിനാണ്.
ആഹാ ഒര് ആഹാ... ഇപ്പ ഈനി ഏഹ്... ആഹാ എയർ ബസ്സാവുമ്പം കൊഴപ്പില്ലല്ലോ? ഞമ്മള് അയിൽ- പിന്നാല അറിയില്ല അതങ്ങനെ നല്ല സ്പീഡ്ല് ഓടിക്കൊണ്ടിക്ക അമ്മള് ഒറ- ങ്ങണോനൊന്നു അറിയില്ലല്ലോ ആ ബസ്സായതോണ്ട്.
അതല്ലേ?
ആം ഞമ്മളമ്മളെ ഇവിടെ - സാധാ ലോക്കൽ ബസ്സാവുമ്പഴ- അമക്ക് കുത്തി കുലുക്കും, അങ്ങനത്തെ പ്രശ്നോക്കൊള്ളെ- എയർ ബസ്സാവുമ്പോ വല്ല-
ആ പ്രശ്നൊന്നും ഇണ്ടാവില്ല. ഫുഡ്ക്കെ എങ്ങനെങ്ങള് ണ്ടാക്കി- കൊണ്ടോയ്ക്കന് ഫുഡ്പൊണ്ടാക്കി കൊണ്ടോയണല്ലെ.
അല്ലല്ല ഫുഡ്ക്കെ ഞങ്ങള് ആഹാ ബസ്സിൽ തന്നെ ഫുഡ് ഇണ്ടാക്കള്ള ആൾക്കാരും ഉണ്ടായിനി.
അഹ് ശരി.
അപ്പോ എല്ലാനേരത്തുംഅപ്പ- അമ്മാ അമ്മക്ക് കേരളത്ത്ന്ന് പോകുമ്പോ മറ്റ് ചെല സ്ഥലത്ത്ള്ളെ ഫുഡ് പറ്റാതെ പറ്റൂലല്ലോ അമ്മളെ ശരീരത്തിനൊന്നും ചെൽത് പിടിക്കൂലല്ലോ
ആഹ് ആഹ്
അപ്പോ ആഹ് ഫുഡൊക്കെ ഓല് തന്നെ ഞങ്ങള് ഓരോസ് സ്ഥലങ്ങനെ കാണാം പോകുമ്പം ഈ കു ഫുഡ് ഇണ്ടാക്ണ ആൾക്കാര് ആഹ് സമയത്ത് അവിട്ന്ന് ഫുഡ് ഉണ്ടാക്കും
അത് ശെരി നിങ്ങള് അങ്ങനെ ഫുഡ്ള്ളെ അങ്ങനെ ആൾക്കാരെങ്ങനെ കൊണ്ടോയതാ
ആഹ് ആഹ് എവിട്ന്നാണോ ഞമ്മക്ക് ടൈം ആക്ണ് അപ്പൊ ഞമ്മള് അവിടെ ഇരുന്ന് എവിടെ മര് ത്തിന്റെ ചോട്ടിലോ അയ്ന് പറ്റിയ സ്ഥലത്തില് എവിടെങ്കിലും ഇര് ന്ന് കഴിക്ക ഉം നല്ല സുഖയ് പിന്നെ പ്ലേറ്റും ഒക്കെ കൊണ്ടയ്നി അപ്പൊ വേസ്റ്റ് ഒന്നും അവിടെ ആവൂല
ആ ആഹ് ഒക്കെടാന് ആഹ് സ്റ്റീലിന്റെ പ്ലേറ്റ് ഇങ്ങള് കൊണ്ടോയ്ണ് ന്നോ പ്പ നമ്മളെന്നെ കയ്കി പിന്നെയൂസയ്യാണല്ലോല്ലെ
ആഹ് അതെ അപ്പം വേസ്റ്റും അവിടെ ആർക്കും ബുദ്ധിമുട്ടില്ല ഞമ്മള് അവിടുന്ന് ഭക്ഷണം കഴിച്ചാല്
ആഹ് ആഹ്
നല്ലൊരു അനുഭവെനി അന്ന് നമ്മളെ വീട്ട്ത്തെ ജോലികളോക്കെ ഒഴിവാക്കെച്ച് ഒന്നുല്ലാതെങ്ങനെ പോവല്ലേ സമാധാനത്തോടെ ച്
ആഹ് ചിന്തിക്കാനൊന്നുല്ലല്ലൊ മട്ട് പിന്നെ ആഹ് വീട്ടിലാകുമ്പോം പിന്നെ രാവിലെ ഇനി എന്ത്‌ ഇണ്ടാക്കണം അങ്ങൻത്തെ ഓരോ ഇത്ണ്ടാവല്ലോ ല്ലെ
ആഹ് ഫുഡ്ണ്ടക്കാള്ളെ ഭക്ഷണങ്ങളൊക്കെ സാധനങ്ങളൊക്കെ നിങ്ങള് ആദ്യം തന്നെ അങ്ങനെ കൊണ്ടോയൊ
ആഹ് അതെ ഫുഡ് വെജിറ്റബിളും അല്ല പച്ചക്കറികളൊ ക്കെ പിന്നെ ഓലെന്നെ സെറ്റ ഓ ഓൽ‌ക്കി ഇണ്ടാക്ക്‌ണ കണക്ണ്ടാവും ഓല് ഓലതിന് മുന്നേ പോയി ട്ട്ണ്ട് പോയിട്ട് പരിചയണ്ട് അവർക്ക് ഈ എ കോഴിക്കെ ഇണ്ടായിനി മീനൊക്കെ അതൊക്കെ ഐസ് ഇട്ടാണ്ട് സെറ്റാക്കി അവിടെ ഒരു സ്ഥലത്ത്ന്ന് കയറ്റാണ്ട് ആഹ്
ഹേ
അങ്ങനെണല്ലോ ആഹ് അതൊണ്ട് ആഹ് വണ്ടില്ള്ള ആർക്കും ഒരു ബുദ്ധിമുട്ടും വയറിന് വന്നിട്ടില്ല
വന്നില്ലല്ലേ അമ്മളന്നെ ഇണ്ടാക്ണ ഫുഡ് ആയതൊണ്ട്
ഒന്നാമെ പൊർത്ള്ളെ ഭക്ഷണം എല്ലാരും കഴി ക്കൂലല്ലോ അമ്മ ഒന്ന കേരളത്ത്ന്ന് പോർത്ത് വിട്ടാല് പിന്നെ
ആഹ് വെലപ്രശ്നങ്ങളുണ്ടാവും ഗ്യാസായിട്ട് നമുക്ക് അപ്പ തന്നെ ബുദ്ധിമുട്ടറിയും ചെലെപ്പം പൊർത്ത്ന്ന് കഴിച്ചാല്
അതെ അപ്പൊ എല്ലാർക്കും അതൊരു നല്ല കാര്യയിട്ട് തോന്നി ആഹ് കുക്ക് നമ്മൾതന്നെ ചെയ്യ്ണതോണ്ട്
ആഹ് ആഹ് ആഹ്
പിന്നെ പോർത്ത്ന്ന് കുട്ട്യാളായാലും പൊർത്തുന്ന് അങ്ങനെ മിട്ടായി ഒന്നും വാങ്ങാള്ളെ അവസരം ഇല്ലെനി
ആഹ് ആഹ് അങ്ങനെ അങ്ങനെ പോവല്ലേ ബസ്സില് ഉം
ങ്ങള് മാത്രള്ളോനി
ആഹ്
നല്ലൊരു അനുഭവായിരുന്നു യാത്ര അർഞാലെന്നെ ഒരു സുഖണല്ലോ മനസ്സിന്
ഉ യാത്ര അർഞ്ഞാല് നല്ലൊരു ഫീലാ അമ്മക്ക് ഇങ്ങനെ മനസ്സില് പിന്നെ വെശമങ്ങളൊന്നും ഇണ്ടാവുല യാത്ര അങ്ങനെ ആസ്വ സ്വദിക്കണം
ആഹ് അതേ ഈ യാത്ര പോയി ശീലയോലും കണ്ടില്ലേ ഓര് യാത്ര നിർത്തൂലല്ലോ
നിർത്തൂല അതാണ് പിന്നെ പിന്നെ ഇങ്ങനെ പോയോണ്ട്ക്കും മക്കൾക്കൊ പിന്നെ പാർക്കുകളാണ് വല്യ ഇഷ്ടം
ആ അതെ ഓല്ക്ക് കളിക്കണല്ലേ
ആ ഞ്ഞിയിപ്പോ വല്യരുന്നാൾക്കക്ക് ന്ന് ഒരു ഒഴിവ് ണ്ടാകുമ്പ പാർക്ക്കൊക്കെ പോണന്ന് ക്ക ണ്ട് ഇൻശാ അല്ലാഹ്
ഇപ്പ ഇപ്പ ഈ വെക്കേഷനായതൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യേണ്ടി വരും വല്ല്യ വർക്കൊക്കെ ആണെങ്കില്
ബുക്കെയ്യേണ്ടി രും ല്ലെ ഉം
ഇതൊക്കൊക്കെ ചെറിയ നോ ചെറിയ വർക്കാവുമ്പോ അതിന്റെ ആവശ്യം ഇണ്ടാവൂല
അയിന്റെ ആവശ്യംന്നുണ്ടാവൂല ഉം ഇൻക്ക് പിന്നെ ഇന്റെ മോന് മ്മ നാട്ടിലില്ല ഓൻ പഠിക്കാണ് ഓനീ വെക്കേഷൻല്ലെ അങ്ങനത്തെ വെക്കേഷനിലെ വേറൊള്ളൂ പെരുന്നാളിന്റെ ഒഴിവ് അങ്ങനെയൊക്കാവുമ്പോ അപ്പൊ എല്ലാരും ഇല്ലാത്തപ്പോ പോവാനൊരു ഇടങ്ങേറുണ് അങ്ങനെ അങ്ങനെ നിക്കണ് ഓര് എല്ലാരും ആണല്ലോ മക്കള് ഒരു കൂട്ടരെ കൂട്ടാതെ പോകുമ്പോ ഓനിപ്പ ക്ലാസ്ണ്ട് നിന്ന് പഠിക്കാണ് കോളേജില് നിന്ന് പഠിക്കാണ്
ആ ആഹ് അപ്പൊ അതന്നെ എല്ലാരേയും കൊണ്ടു പോവാനല്ലേ പിന്നെമ്മ മക്കളും വിഷമിക്കണ്ടല്ലോ ഓൽക്കൊരു ന്തെങ്കി ഓൽക്കൊരു ആ ആഹ്
ഉ വെല്വിട്ടിളായ പിന്നെ ഓല് നമ്മളൊപ്പം പോരൂല വല്യ മക്കളായി കഴിഞ്ഞാല് അത്രന്ന ഇരുപത്തൊന്നും കഴിഞ്ഞിട്ടൂല്ല അത്രന്നും ആ
ആ അതന്നെ ആഹ്
ഓല വരുമ്പോൾ ഓല്ക്ക് ആദ്യം നമ്മള് പോയിന്നെങ്കി പിന്നെ ഓല് വരുമ്പോ പോകൂലേ അപ്പൊ ആ ഒഴിവില് പോവാന്നരുതി ങ്ങനെ നിക്കാണ് ഇൻശാ അ
ഉം ഈ യാത്ര ഇഷ്ടള്ളൊരെ അയിന് കൊണ്ടോവാൻ ആരും ണ്ടാവൂല്ല
അതാണ്
ഞമ്മളെ ഇപ്പ ഇപ്പം ഇപ്പൊ മറ്റേ ഇപ്പൊ കൊറേ പെൺകുട്ടികളും സ്ത്രീകളൊക്കെ മാത്രള്ള ട്രിപ്പൊക്കെ ണ്ടല്ലോ
ആഹ് ഇപ്പ അങ്ങനെക്കെ ണ്ട് ഇപ്പ സ്ത്രീകൾക്ക് ഒറ്റക്ക് പോവാനുള്ളതൊക്കെ ണ്ട്
ആ ഒക്കെണ്ട് അപ്പങ്ങനെ പോവാനാഗ്രഹള്ളോർക്ക് മക്കളെക്കെ എവിടെങ്കിലൊക്കെ ആക്കി പോവൊക്കെ ചെയ്യാ ഒ ഒന്ന് റെസ്റ്റ്
ത്രേം തന്നെ ഈ സ്വിമ്മി പൂൾ ണ്ടല്ലോ അങ്ങനത്തെ സ്ഥലൂണ്ട് സ്ത്രീകൾക്ക് മാത്രമാ നീന്തി കളിച്ചമാണെച്ചിങ്കി എ ത്ര സ്ത്രീകൾ മാത്രയിട്ട് അങ്ങനെ പോണ സ്ഥല ക്കെണ്ട് ഇന്നാളിൻ്റെ അനിയത്തി പറഞ്ഞേട്ടീന്ന് അങ്ങനൊക്കെണ്ട് ന്ന്
ആഹ്
ഉം ഉം
അത് ഒരു കണക്കിന് സുഖല്ലേ ആ എപ്പഴും പോവാ പോവാൻ ച അവസരം വരുമ്പോ നമ്മക്ക് ചെയ്യ പോവല്ലോ
ആ ഉം
കൊല്ലത്തിന്നൊന്ന് ഇപ്പ സമാധാനപരമായിട്ട്
ആ ഉ മഴ വരുണ്ട് തൊന്നുണ് ന്നാല്ലെ
ആ അതെ
ആഹ ന്നാ മഴ വെരുണ്ട് വെക്കട്ടാ ന്നാലേ
ആ ഓക്കെ നാൽ
ഉം